ഹലോ.
ആ കേക്ക്ണ്ടോ.
ആ കേക്ക്ണ്ട് എന്തൊക്കെ വിശേഷം.
അങ്ങനെ പോകുന്നു അവിടയോ.
ഇവിടെയും സുഖം ഉഷറായിട്ട് പോകുന്നു. എന്ത് ചെയ്യുന്നു. ഇല്ല ഇന്ന് മഴ കൊറവ്ണ്ട് വെയിലൊക്കെ ണ്ട് ചെറുതായിട്ട്.
ഇവിടെയും അങ്ങനെ തന്നെ വെയില്ണ്ട്.
മ്
പക്ഷെ മഴ പെയ്യാനുള്ളതുപോലെ നല്ല വേയ്ലല്ല.
മ് മ് എടക്ക് വെയിലാറുന്നുണ്ട്.
ആ അതെ വിശ്വസിക്കാൻ കഴീല.
മ്
ആ വൈകുന്നേരം ആവുമ്പോയാണ്
ആ നല്ല മഴ.
ളേക്ക മൂടി കെട്ടീട്ട് അങ്ങനെ ആയിട്ട്ണ്ട്.
ന്നാലും ഈ പ്രാവശ്യം ഒരു ആശ്വാസം ള്ള പോലെ തോന്ന്ണ് ണ്ട്.
ആ ഫസ്റ്റ് തുടക്കത്തി ഭയങ്കര മഴേനി
മഴ ണ്ട്ന്ന് തോന്നി ആ പിന്നെപ്പോ ഒരാശ്വാസണ്ട്
അതാണ് പ്രശ്നള നമ്മള അവിടെ റോ റോട്ടുമ്മൽ ഒക്കെ വെള്ളം കേറി ആ ബസ്സ് സ്റ്റോപ്പിൽ കേറി ലെ വെള്ളം ഉം അതേ ബസ് സ്റ്റോപ്പിലൊക്കെ വെള്ളം പറഞ്ഞാല് എന്നാലും എന്താ പറയാ വല്ല്യ ഇതല്ല. ന്നാ ന്നാ നടക്കുമ്പൊക്കെ തോട് ഏതാ ഓവേതാ റോഡേതാ ന്ത മനസ്സിലാവ്ന്നില്ലേ മ് ഞാൻ ന്ന്ട്ട് തിരിച്ച്. അല്ലല്ല വെള്ളം കേറുന്ന ഏരിയ ഒന്നുല്ല പക്ഷ അല്ലാണ്ട് നമ്മള് സാധാരണ ഇതേ പോലെയ്ള്ളു അല്ലാതെ പാടം വര്മ്പ് അങ്ങനൊന്നും ഇല്ല നമ്മളവിടെ. ആ. അതുകൊണ്ട് അങ്ങനെ ഇത് ല്ല ഇതുപോലെ നല്ല മഴ പെയ്യുമ്പോ റോട്ടില് കേറും. അപ്പൊ നമ്മള് നടക്കുമ്പോഴൊക്കെ ആ ങ്ങനെ. എൻമ്പത് പേടിയാവല്ലോ ഇത് അടിയിൽ കൂടെ ന്തേലും പാമ്പ് എങ്ങാനും ണ്ടെങ്കിലോ ന്ന്ള്ള പിന്നെ ബസ്സു ഇതൊക്കെ. പോകുമ്പഴേ ചീറ്റ് പോകുമ്പോ നമ്മളെ മേലെക്കെ ചീറ്റും. അപ്പൊ അതും ആ അതും പേടിക്കണം നടു. കൂടെ നടക്കാനും പറ്റ റ്റൂല അടീ കൂടെ നടന്നാല് തോടും ത്. ഓവ് ണ്ടാവല്ലോ അപ്പൊ അങ്ങനെ ന്തേലും തിരിച്ച് ആ. നാണക്കേടാവ്ണെ ഞാനൊരു തിരി ങ്ങോട്ടേക്ക് ങ്ങോട്ടെന്നെ വന്ന് ഏ രണ്ട് ബസ്റ്റോപ്പ്. ണ്ട് ഒന്ന് സാധാരണ ലൈൻ ബസ് ള്ള ബസ് സ്റ്റോപ്പും രണ്ടാമത്തത്. ഏ ത് സിറ്റി ബസ് ണ്ടാവുല്ലേ സിറ്റി ബസ്സ് ള്ളത് എനിക്ക് രണ്ട് ഭാഗത്തേക്ക്ള്ളതും കിട്ടും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയ കുറച്ച് ലൈൻ ബസ് ആണേ എപ്പളും മിനിറ്റിന് മിനിറ്റിന് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങോട്ട് നടക്കാന്ന് വച്ചാ അങ്ങനെ സ്ഥിരം നടക്കല അപ്പടെ അവിടെയാണ് വെള്ളം. അപ്പൊ ഞാൻ തിരിച്ച ഇവിടേക്ക് തന്നെ നടന്നത് കുറച്ച് ലേറ്റ് ആകും എന്നാല്. സാരല്ലച്ച അഹ് എപ്പളുംയാത്ര ചെയ്യണ ആളാണ്. ആഹ് ഞാൻ വർക്ക് ചെയ്യുന്നാണ്
വർക്ക് ചെയ്യണ്ട് അഹ്
ആഹ് അപ്പൊ ഡെയിലി വരണല്ലോ ആഹ് എങ്ങനെ ഞാന് ഈ വയറ് കുറയുന്ന ബെൽറ്റില്ലേ
ആഹ്
അത് ഇണ്ടാക്കുന്ന കമ്പനിൽ
ആഹ് അഹ് അഹ്
ഉം അപ്പൊ ഡെയിലി ഉം ഡെയിലി ലി പോണം അതിനൊണ്ട് പിന്നെ സഹിച്ചേ മതിയാകൂ
ആഹ്
അപ്പോ പിന്നെ ഞായറാഴ്ചണ്ട് അവധി ഉണ്ട അഹ് ഞായറാഴ്ചയണ്ട് പിന്നെ ഇതേപോലെ തന്നെ സ്പെഷ്യൽ ഡേ അങ്ങനത്തെക്കെ ലീവ് ഉണ്ടാവും
ആഹ് ആഹ്
ഉം അന്നത്തെ ദിവസം കുഴപ്പമല്ല ബാക്കിയുള്ള ദിവസം ഇപ്പൊ കൊഴപ്പമില്ല ഇപ്പൊ വെളിച്ചള്ളൊണ്ട് കുറഞ്ഞ് വെള്ളം ഇല്ലപ്പോ
ആഹ് ആഹ് അഹ് കുഴപ്പല്ല ആഹ് ആഹ് സുഖാണ് യാത്ര അല്ലേ
അതെ ഉം അതെ
പിന്നെ എന്തൊക്കെ
പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
ഉം യാത്രക്കേ പോവാറുണ്ട്
ഉം
ഇപ്പൊ പൊതുവേ ഈ ബസ് യാത്രക്കെ ഭയങ്കര ബോറിംഗ് ആയി തോന്നാറുണ്ട്
അയേ ട്രെയിന് അങ്ങനെയൊക്കെ വേണം യാത്ര പോവുമ്പോ അങ്ങനൊയക്കയ അത് പിന്നെ ദിവസം പോകണ്ടതായതൊണ്ട് നമുക്ക് ബസ്- പറ്റൂ ഉം അല്ലാതെ ഈ യാത്രകൾ പോവുമ്പോ-
ഇപ്പോ പുറത്തിറങ്ങണത് ഒരു- താല്പര്യ ഇല്ലാത്ത പോലായിണ് ഈ ഞമ്മള് ചീള് കേസുകള്ക്ക്‌ പോകുമ്പോ ആഹ് മഴയൊക്കെ ആയിട്ടെ മക്കളെ ഇന്നലെ സ്കൂൾ മീറ്റിങ്ങ് ആയിരുന്നു അതിന് പോലും പോകാന് തീരെ താല്പര്യം തോന്നാ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരുന്നു പറയാ
മമ്മിക്ക് അങ്ങനെ മമ്മിക്ക് ഇപ്പ ഏ ടയ്ക്ക് എറങ്ങാന്ന് പറഞ്ഞ മമ്മിനെ കൊല്ലാൻ കൊണ്ടോന്ന സമാ ആഹ് ഉം എനിക്ക് പിന്നെ പോയല്ലെ പറ്റു പറ്റു രാവിലെ എഴുന്നേക്കങ്ങന മ്മള് അങ്ങന നിർബ്ന്ധ ഉള്ള കാര്യം ആവുമ്പോ പോ ആ ഡെയിലി ഇങ്ങനെ പോകുമ്പോ പിന്നെ വേറെന്ന് ചെയ്യല്ലാത്തവലെ പോലേ പോയിരിക്കും
അതെ
ഉം
ഉം
പിന്നെ ട്രെയിനിലൊക്കെ യാത്ര പോവോ ആഹ് ലോങ്ന്ന് വ വല്ല്യ ലോങ് ഒന്നും പോയിട്ടില്ല എന്നാലും അത്യാവശ്യക്കെ പോവും
ആഹ്
ആഹ് വീട്ടില് അമ്മമ്മ ഉള്ളോണ്ട് ആഹ് വീട്ടിൽ അമ്മമ്മ ഉള്ളതോണ്ട് അങ്ങനെ ലോങ്ങ് അങ്ങനെ കുറച്ച് ദിവസം മാറിക്കാനും പറ്റില്ല ഉം അതാണ്
പോയിട്ട് താമസിക്കാനും പറ്റൂലല്ലേ
ആ അതാണ് പിന്നെ അമ്മമ്മ നേണങ്കി കൊണ്ടാക്കിയിട്ട് പിന്നെ പോണം
ഉം ഉം ഉം
ഉം അങ്ങനെ നമ്മള് പോയിട്ടോക്കെ എന്റെ വയനാട്ടിലൊക്കെ പോ
ആഹ്
ആഹ് വയനാട് മലപ്പുറം അങ്ങനെയൊക്കെ പോയിറ്റ്ണ്ട് എറണാകുളത്ത് അങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട് അവടെയെക്കെ ആഹ് ലാസ്റ്റ് ലോങ്ങ് പോയത് ഊട്ടി ഊട്ടി ആഹ് ഊട്ടിൽ പോണംന്നുണ്ട് പക്ഷെ ഇതേപോലെ തന്നെ അമ്മുമ്മനെ ഇല്ല ഇതുവരെ പോയിട്ടില്ല
ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഇവിടെ ഹസ്ബൻഡ് വരുമ്പോളേ എവിടെക്കെങ്കിലക്കെ ആയിട്ട് ട്രിപ്പ് പോവും ലോങ്ങ് ട്രിപ്പ് പോവും
അങ്ങനെ നല്ലത് ഞാൻ എപ്പോഴും വിചാരിക്ക എങ്ങനെ പോണംന്ന് പക്ഷേഈ അമ്മമനെ എവിടെങ്കി എവിടെെങ്കിലും നിർത്തി അങ്ങനെയൊക്കെ പോണ്ട്യരും അയ്‌നോണ്ട് എന്തയാലും പോണംന്ന് അങ്ങനെ ഊട്ടി പോയ അറിയുന്നവരൊക്കെത ഊട്ടിൽ പോയിട്ടുണ്ടാവും ഞാൻ മാത്രേ പോവാതെള്ളു
ഇവിടെൊക്കെ പെട്ടെന്ന് പോവാന് സുഖം ഒരു ദിവസം കൊണ്ടന്നെ പോയിട്ട് പോരാ
ആഹ്ആ അങ്ങനെ പോകുന്നവരുണ്ടെന്ന് രാവിലെ പോയിട്ട് വൈന്നാരം വരെ വരാ ആ അതെ പ്രത്യേകിച്ച് ചൂടുകാലത്തൊക്കെ ഉം ആ ശരിയ ഉം ആ അടുത്ത പ്രാവശ്യം പോണംന്ന് പറയുന്നുണ്ട് ഫാമിലീസ് എല്ലാരും കൂടി ചേർന്നിട്ട് ആ ഇപ്രാവശ്യം ആ അതാണ് ഇപ്രാവശ്യം പോയി ആ ഫാമിലി ആയിട്ട് എല്ലാരും കൂടി ഏ് ചേർന്നിട്ട് പോവാൻ ഇപ്രാവശ്യം പോയിരുന്നു ഇനി അടു പ്രാവശ്യം വേറെ സ്ഥലത്ത് പോവാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പളെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് അതെ ആ കുടുംബങ്ങൾ ഒരു വെച്ച് പ്ലാനിംഗ് ചെയ്യുമ്പോ അധികം പ്ലാനിങ് കുട്ട്യാള് മാത്രാണ നടക്കുള്ളൂ അതെ എല്ലാം വട്ടെ ഇപ്രാവശ്യം ഞാൻ പിടിച്ച പിടിയാലേ ഞാൻ പറഞ്ഞു എനിക്ക് പോണം പോയേ പറ്റൂ അതോണ്ട് എൻ്റെ ഒരു ഇതിലാണ് എല്ലാരും പോവ ഇവൾ വല്ലാത്ത ഇവ. ള് ഇങ്ങനെ പറഞ്ഞോണ്ട് നിക്കും അങ്ങനെ ഫാമിലി ലൊരു ഭയങ്കര ള്ള ഒരാൾ വാണം ആ അതെനിക്ക് ലീവ് വിട്ടോന്നൊന്നും എനിക്ക അറിയില്ല എന്നാലും ഞാൻ വരു എന്തയാലും നിക്ക് പോണം പോകാനുള്ള താല്പര്യം ആ എല്ലാരും ഓരോന്ന് പറഞ്ഞ ഇങ്ങനെ ആണോ നോക്ക നോക്കട്ടെല്ല ഇപ്രാവശ്യം പോയിരിക്കണന്ന്
ഉം അതെ
അങ്ങനെ എല്ലാരുംതായി ഓക്കെയി പൈസ റെഡിയായി അങ്ങനെ അങ്ങ് പോയി ഉം അത്
പോവാന് ബാക്കിയുള്ള കാര്യങ്ങള് പൈസയൊക്കെ റെഡി ആണെങ്കിലും
ആഹ് പക്ഷെ പോക് നടക്കൂലല്ലോ ആഹ് അതാണ് എന്തെങ്കിലും മുടക്കം വരും പക്ഷെ കഴിഞ്ഞ ട്ട എന്തോ മഹാഭാഗ്യത്തിന് എല്ലാരും ഓക്ക ആയി എന്റെ ശല്യം കൊണ്ടാണോന്നറിയില്ല എല്ലരും ഒക്കെയായി
അഹ്
ഉ
ഉം ശരി അതോണ്ട് പോക്ക് നടന്നുലെ യാത്ര നടന്നു
അതെന്നെ അടു ത്രറാശ്യം ശല്യം ഉണ്ടാക്കണം തോന്നുന്നു എന്നാല അല്ലാതെ ഇപ്പൊ ആദ്യം ഒരുങ്ങൂല ആഹ് രെ ഒരാൾ അപ്പൊ ഞാന് ഒരാൾ ഒരുങ്ങിയപ്പോ മറ്റയാൾ ഓക്കെ ആഹ് ശരിയാ ശരി ഇവള് പറയുന്നത് ശരിയാന്നർഞ്ഞിട്ട് ആ അവരും അങ്ങനെ കസിനും ആഹ് ഓക്കെ ഓക്കെ അവക്ക് ഉം ശരിക്കും ഇങ്ങനെണ്ടായി ഉം ഇങ്ങനെ വർക്കിനു പോകുമ്പോളെ ആഹ് അതെ അതെന്നെ ഉം അപ്പൊ അന്നേരം ഞാഇങ്ങനെ പറഞ്ഞപ്പോ ഓലു ഓക്കെയി അപ്പൊ എല്ലാരും കൂടെ ഇങ്ങനെ പറഞ്ഞ പ്പ ആഹ് ബാക്കിയുള്ളോരെല്ലാം വല്യ ആൾക്കാരൊക്കെ ഓക്കെയി
ഉം ഉം
ഉം
പിന്നെന്തക്കെ
പിന്നെ ആഹ് പിന്നെ എങ്ങനേണ്പ്പൊ ഉച്ചക്കത്തേക്കൊകായോ
എങ്ങനെ
ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആയോന്ന് ആ ഫുടൊക്കെ റെഡിയായി ഉം
നീ ചെറുതായിട്ട് ക്ലീനിങ്ങുകള്ണ്ട്
ഓഹ് വേഗ ആവുലെ ഈ സമയാവുമ്പത്തെ ആവുലേ
ആഹ് ചെല ദിവസം ചെല ദിവസം വൈകും അങ്ങനെ വെറുതനെയിരിക്കും ബോറടിക്കല്ലോ കൊറേ ഇങ്ങനെ പണിയെടുത്തിട്ട് അപ്പൊ ചെൽപ്പോന്ന് ഫോൺ തോണ്ടിട്ട ട്ടൊക്കെ ഇരിക്കും അപ്പൊ അങ്ങനെ വെർ
ലൊക്കെ എന്റർടൈമെന്റ് വേണം അപ്പൊ ഫോണ് മക്കളുംകൂടി പോയാല് ആഹ് ഉം
ഇല്ലല്ലോ
ഒറ്റക്കാണോ വീട്ടില് അതെ അപ്പ ബോ നെറ്റ് ഫോണ് കുറേ നേരം കളിച്ചുങ്ങയിരിക്കും ഓ ഞ്ഞി മടുത്ത് വേറെന്തേ ചെയ്യാനോക്കും പിന്നീട് ഫോണക്കെ ഞാനും ആ ഒരു ടൈപ്പ് ആളാണ് ആഹ് ഫോൺ എന്നിട്ട് അവസാനം ഫോണന്നെ എടുക്കും പിന്നെ കാരണം
ആഹ് വേറെ അതെ ശരിയാണ് ഫോണിനെ ഞാൻ ഫോണിനോട് തെ റ്റീട്ട് കൊണ്ടയ് വെക്കും ചേൽപ്പം എവിടെയെങ്കിലൊക്കെ അതില് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് വേറൊന്നും ഇല്ലല്ലോന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി കൊണ്ടേരിക്കും
അതാണ് ഉം പിന്നെ കൊറെേ നേരം കഴിഞ് ആഹ് അതാണ് വേറൊന്നും ചെയ്യാൻല്ലല്ലോന്ന് വിചാരിചിട്ട് പിന്നെ ആരെങ്കെ കി ട്ടണം അപ്പ പിന്നെ വർത്താനം പറഞ്ഞിങ്ങനെ അതുണ്ടാവില്ല
ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഞങ്ങള് ഒരു പ്രായക്കാര സമപ്രായ അപ്പൊ ഞങ്ങ അങ്ങനെ സംസാരിച്ചേ ഇപ്പൊ കൊറ അങ്ങനെരു റിലേക്സേഷൻ
അത് നന്നായിന്നെ
ഉം നമ്മുടെ പ്രായക്കാരനെ നമ്മുടെ അതേ ഒരു വൈ ബു ഉള്ള ആള തന്നെ താല്പര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെ ആകുമ്പോക്ക് രസമാണ് സംസാരിക്കുന്നത്
അയ് ശരി എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല എന്റെ പ്രായം അവിടെന്ന് എനി എന്റെ പ്രായുള്ള കാര്യം കിട്ടല്ല എല്ലാം എന്നെങ്കും മൂത്തേക്കും അല്ലെങ്കി എളത് ഞാൻ പിന്നെ ആരെ എന്നോട് സംസാരിക്കുകാണ്ങ്ക നല്ല സംസാരിക്കുകയാണ് ഞാനും സംസാരിക്കും
ഉം അതെ നമ്മുടെ
ആഹ് അതാണ് അത് ചലപ്പോ ചെറുതായിരിക്കും ചലപ്പോ വലുതയിരിക്കും അതിപ്പോ ചെറുതീട്ടങ്ങളായിരിക്കു എനിക്ക് കിട്ട പക്ഷെ ഇല്ലെ നിക്ക് അങ്ങനെ ഒന്നും ഇല്ല വർത്താന് പറയാൻ കിട്ടിയ മതിയാർന്നു പിന്നെക്കിപ്പണ്ട വ ആഹ് പിന്നെഈ പെണ്ണൊന്ന് വയ അടച്ചാൻ മതീന്ന് അത് വിജാരിക്കും പറയാൻ പറ്റൂല പക്ഷെഒരു സം ആഹ് അതേ സമയം അവിടുന്ന് അവിടുന്ന് റെസ്പോണ്ട് ഒന്നും ഇല്ലെങ്കിൽ തീരെ എ - പിന്നെ അങ്ങോട് മിണ്ടാനും ഇതായിരിക്കും
ഇല്ലാ ലേ ശരിയ ഞാനും അങ്ങനാട്ടോ ഇങ്ങട്ടുള്ള റെസ് പോണ്ട പോലെ തന്നെയാണ് ഞാനും
അതെഅത്ശരിക്ക്ആയ്കൊക്കെനല്ല് ‌ആഅതാണ്അപ്പൊ വെറുപ്പിക്കൽ ആ വില്ലല്ലോ മറ്റമ്മക്ക്‌എനിക്ക്‌മറ്റെരുസംഭവയിര്ന്ന് ഇവര്ക്ക്‌ഞാൻവെർപ്പിക്കല്ലേര്ക്കും അതേര്ക്കുംഇവര്മിണ്ടാത്തത്
ഉം ഉം ഉം ഇന്നലെഇന്റെരുഫ്രണ്ട് വിളിച്ചിട്ട് ഞങ്ങളെത്രസമയസംസാരി ച്ച് രണ്ട്മണിക്കൂറോളംസംസാരിച്ചു ഹസ്ബൻന്റ് വിളിക്കണടൈമുംകൂടിഓളോട് സംസാരിച്ചിരുന്നുന്ന്റയാ
അയ്യോചിലവർആഗ്രഹിക്കുംനമ്മക്ക് പെട്ടെന്ന്കണക്ക്റ്റാവും നമ്മള്എന്താചിന്തിക്കാഅതവർക്കും പെട്ടെന്ന്കാണ സംസാരിക്കുന്നു ആഹ് എനിക്കുണ്ട് അങ്ങൻതന്നെകൊറേണ്ണം
ഉം മ്മ് ഹ്ഹ
അപ്പൊഅവരോട്ഇങ്ങതന്നെ ഒരാളോട്മെസ്സേജ്മാത്രണ് മറ്റളോട്കോള്മാത്രംഅങ്ങനെങ്ങനെ ഇതായിരിക്കും എൻന്ത്‌എന്തെങ്കരുഇതുണ്ട് ചില ചെലെകാണുമ്പോമാത്രം
ആഹ് എല്ലാഡ്രസ്സുംമൊക്കെമാറാന് നമ്മളെഫ്രണ്ട്സിനോട് സം സാച്ചിരിക്കണഒരുവല്യയൊരു മരുന്നാണ്ന്നതോന്നിയിട്ടുണ്ട് ഇണ്ട് എനിക്ക്
അത് സ ത്യാട്ടോ
ഇന്ക്ശരിക്കുംഎപ്പളുംഅങ്ങനെ തോന്നീട്ടുണ്ട്ചെൽപ്പോതോന്നും കൊറെകൊറച്ച്മുന്നൊക്കെഞാൻ കൊറേടെള്ളായിരുന്നുഇപ്പൊകൊറേ റിലീസായിട്ടോ അപ്പൊഅന്നൊക്കെതോന്നീന്നുഇത് ശരിക്കൊരുമരന്ന്ന്നേണീ അപ്പോളാണ്കൂട്തല്ചിരിക്കൊക്കെ ചെയ്യശരിക്കുംഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പളാണ് ചിരിക്കാചിരിക്ക്ചിരിവരെമറന്നു പോവും ചിലപ്പോ
അതെന്റെരുഫ്രണ്ട്ണ്ടായിരുന്നു അവളന്നെവിളിക്കായിരുന്നുഅവള് വിളിച്ചിട്ട്കൊറച്ച- എന്നൊട് അന്നോട് ആദ്യംപറയൊന്നില്ല എന്നോട്ങ്ങനെ ഫസ്റ്റ്ങ്ങനെ നമ്മള് സാധാപോലെ ഭർത്താനംപറഞ് ചിരിച്കളിച്ചിട്ട് ഇവള്പറിം ആഹ് കൊറച്ച്നിക്ക് സമാധാനംകിട്ടി ഇനി അടുത്ത ദിവസംവിളി